കേക്കാം ഹലോ കേക്കാം കേക്കാം സുഖല്ലേ
ആ സുഖാണ്
ആ ഓക്കെ ആ നല്ല വിശേഷം നല്ല വിശേഷം സുഖം നമ്മുടെ ടോപ്പിക്ക നമുക്ക് ഇപ്പം ഏ ഏറ്റ ഏറ്റവും കൂടുതല് ഏ വൈറലായിക്കൊണ്ടിരിക്കുന്ന എ ഐനെ കുറിച്ച് സംസാരിക്കാം
തീർച്ചയായും ഇപ്പോൾ കൂടുതലും എ ഐ എ ഐ പോലുള്ള ആപ്പുകളും ഇന്റർനെറ്റും സൗകര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലും നമ്മുടെ ജനറേഷൻ ഇപ്പ കൂടുതൽ ല്ല ഉപകാരപ്രദമാകുന്നുണ്ട്. അതെപോലെതന്നെ ദോഷങ്ങളുണ്ടാവുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം.
ഉം. എ എയുടെ നല്ല വശംന്ന് വെച്ചാ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ഹെൽപ്ഫുൾ. ഏ ഐ
തീർച്ചയായും ഇപ്പോൾ ഒരു ഇന്റർനെറ്റിൽ. നമ്മൾ വിരൽ തുമ്പിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ. അപ്പൊ തന്നെ വേഗതയിലും. പെട്ടന്ന് തന്നെ നമുക്ക് ഒരു സെമിനാർ കുട്ടികൾക്കാണെങ്കിൽ പോലും. സെമിനാർ വേണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ടോപ്പിക്ക് അടിച്ച് കൊടുക്കുമ്പോൾ. നിമിഷങ്ങൾ കൊണ്ടാണ് നമുക്ക് വേണ്ട വിവരങ്ങൾ കിട്ടുന്നത് അതും. അതു മാത്രമല്ല കുട്ടികളുടെ പഠനത്തിന് ഒരു പരിധിവരെ ഈ ഇന്റർനെറ്റ്. സൗകര്യങ്ങളൊക്കെ വളരെ നല്ലതുമാണ് എന്നാൽ ഹെൽ പ്പെയുന്നുണ്ട് എന്നാൽ അത് ദോഷമായിട്ടും ബാധിക്കുന്നുണ്ട്.
ആ തീർച്ചയായും അവരെ. സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഇവർക്ക് ഇപ്പം മടിയ പിള്ളേർക്ക് ഏയ് ടെ ഇത് ഇള്ളതോണ്ട്. എന്തെലും ഉണ്ടെകിൽ പണ്ടൊക്കെ പണ്ട്‌ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മള്. സ്വന്തമായിട്ട് ചിന്തിച്ച് എഴുതുവാ അല്ലെങ്കിൽ നമ്മുടെ മുത്ത്. മുതിർന്നവരോട് ചോദിച്ച് എഴുതുക അങ്ങനെ ഒരു മൈന്റായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഫോണിൽ തട്ടിയ. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ള മടിയുണ്ട്.
തീർച്ചയായും പണ്ടൊക്കെ നമ്മള് പണ്ടൊക്കെ നമ്മളൊക്കെ ബുക്സുകളിൽ നിന്ന് റഫ്. ഫ്രീ ചെയമായിരുന്നു ഇപ്പൊ ലൈബ്രറി പോയി ആണെങ്കിലും നമ്മുടെ കയി കി. പെട്ടെന്ന് എന്തുവാണെങ്കിലും അരിച്ചു പെറുക്കിയായിരുന്നു നമ്മൾ. ഇപ്പൊ സെമിനാർ ആണെങ്കിലും ഒരു അസൈൻമെന്റ് ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും ക്ല.
ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയണമെങ്കിലോ പ്രസംഗിക്കണമെങ്കിലും എല്ലാം. നമ്മൾ ആ ഒരു മെത്തേഡായിരുന്നെ. എന്നാ ഇന്നത്തെ തലമുറകള എല്ല എ ഐ ടാണ് ചോദിക്കുന്നത്. എ ഐട് വിവരങ്ങൾ തരാൻ മാത്രമല്ല എയി. ഇപ്പോ ഒരു ഫോട്ടോസ് അപ്ലൊഡ് ചെയ്തിട്ട്. അത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞാലും എ ഐ ഇപ്പോൾ നമുക്ക് നിർമ്മിച്ച.
ഏ ഒരു മറകുപോലും മാറ്റാതെ കറക്റ്റ് ആയിട്ട് ചെയ്തു തരും അത്ര പ. ക്കാ എഡിറ്റോയാ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ അത് ഭാവിയിൽ നല്ല രീതിയിൽ ദോഷം വരുത്തുന്നുണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി. ട്ടിടെ ഫോട്ടോ എവിടുന്നെങ്കിലും ഒരു വ്യക്തിക്ക് കിട്ടി ആ വ്യക്തി ആ ഒരു കുട്ടിയുടെ ഫോട്ടോ വെ. ച് ആ വ്യക്തിയുടെ ഫോട്ടോയും വെച് മാച്ച് ചെയ്. യ്ത് പ്ര പ്രചരിപ്പിക്കുന്നത് മൂലം ആ കുട്ടിയുടെ ഫാവി തകരുവാണ്.
തകരുവാ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു ഫാമിലി അതുപോലെ ഫാമിലി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ണ്ട് ഹസ്ബന്റും വേറൊരു പെണ്ണും ആ ഉണ്ടായിട്ടുണ്ട് അതെ. അത് ഡ്രോബാക്സാ ജെമിനിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്സാ. എന്താണെലും ഇതിപ്പോ എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പം അതിന് നല്ല. ചീതവശങ്ങളും ഉണ്ടല്ലോ നല്ല രീതിയിൽ ഉപയോഗിച്ച ഫോൺ തന്നെ കണ്ടുപിടിച്ചു എല്ലാം. ഉം എല്ലാരും ഇപ്പൊ ഫോണിന് അഡിക്റ്റാ. ഉ അതുമൂലം എത്ര പേറെ ലൈഫാതകരുന്നേ. ഹസ്ബൻറ് ആണെലും ഫോണും നോക്കി ഫാമിലിനെ ശ്രദ്ധിക്കാതെ ഫാമിലിന ശ്രദ്ധിക്കാതെ. വച്ചാ അങ്ങനെയല്ല ഉദ്ദേശിച്ചെ അവര് ഫോണില് കുറേ നേരം അവര് ജോലിക്കൊക്കെ പോയിട്ട്. റിലാക്സ് ചെയ്യവാന്നാ പറയന്നെ. ഫോണിൽ നോക്കി റിലാക്സ് ചെയ്യ അവർക്കും ഒരു എന്റർൈൻമെന്റ് വേണ്ടേ എന്ന ഉദ്ദേശിച്ച് അവരുടെ സംസാ. സാരം ഉ അപ്പം ഫാമിലിയില് കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഇപ്പം അതൊക്കെ ഒരു ഫാമിലി തകരാനുള്ള ഇട വരുന്നു അങ്ങനെയൊക്കെ സമൂഹത്തേ കണ്ടുവരുന്നേ.
തീർച്ചയായും ഇപ്പോൾ എ ഐ ആണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നുന്നത് എന്ന് തന്നെ പറയാം. എന്തിപ്പോ കു കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിട്ടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ആ ഒരു എ എ ഐ എന്ന് പറയുന്ന ആ ഒരു മിഷന്റെ അടുത്ത് ചോദിക്കയാണ് അതൊരു ചിപ്പ് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണല്ലോ എ ഐ എന്ന് പറ പറയുന്നത് ഈ മെറ്റ പോലുള്ള ഐറ്റംസ് കളല്ലാം ജമനി ആണെങ്കിലും മെ റ്റ ആണെങ്കിലും ഇതെല്ലാം ഒരു എ ഐ മോഡലാണല്ലോ ഇപ്പോൾ ഇ ഇപ്പോൾ എന്തോ കണ്ടന്റ് ക്രിയേറ്റർ വരെ എ ഐ ഉപയോഗിച്ചാണ് ഓരോ വീഡിയോസ് ക്രിയേ റ്റ് ചെയ്യുന്നത് റീച്ച് ഉണ്ടാക്കുന്നത്. റീച്ച് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ആ അതോയ് നമ്മുടെ ലോകത്തൊന്നും നടക്കാത്ത കുറെ ഇൻസിഡന്റും ഒരു എ ഐ പിക്കും വെച്ചായി രിക്കും ആ വ്യാജ പ്രചരണം തന്നെ ഇപ്പൊ നടത്തുന്നുണ്ട്.
നമ്മള് തന്നെ സത്യം പറഞ്ഞ വിശ്വസിച്ചു പോകുവല്ലേ. ചെല വീഡിയോ കാണുമ്പോ ഞൻ വിശ്വസിച്ച് പോവും അത് കഴിഞ്ഞ് പിന്നെ മനസ്സിലാവുന്ന ഏ ഐ ആണെന്ന്.
അത ഇന്നും അത് ഒരു അത് തന്നെ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷൻ ഇപ്പം നല്ല മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഓൾഡ് ജൻറേഷൻ ഫോൺ യൂസ് ചെയ്യുന്നവ ഈ എ ഐ പിക്ക് കണ്ട് അവരെ വിഷമിക്കുന്ന സാഹചര്യങ്ങള് നമ്മൾ കാണുന്നുണ്ട്.
യെസ്.
റ്റി നല്ല ഇന്റലിജന്റ് ആയിട്ടാണ് ആ വീഡിയോ ആണെങ്കിലും ഇപ്പൊ ഒരു ഫോട്ടോ ആണെങ്കിലും എ ക്കാര് ക്രിയേറ്റ് ചെയ്യുന്ന.
അത് കൊണ്ട് തന്നെ എല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റെലിജൻസ്.
ആ അതെ അയ്ന അങ്ങനെ വിളിക്കുന്നത് വേ അത് നമ്മ്ക്ക് ഒരു ഒരു മിനി റ്റും ഉണ്ട് ഇപ്പൊ നമുക്ക് ഇന്നൊരു കാര്യം വേണമെന്ന ആവശ്യപ്പെട്ട് അതിനെ കുറിച്ച് നല്ല രീതിയിലാണ് വിവരണം തരുന്നത് ഇപ്പ സമയം ലാഭിക്ക അതൊരു നല്ലൊരു ഉദാഹരണമാണ്. കുട്ടികൾക്ക് ഇപ്പൊ പഠനത്തിന് വേണ്ടി പെട്ടെന്ന് സമയം ലാഭിക്കാം
യസ്സ് യസ്സ് വേഗത്തില് കാര്യങ്ങള് ഇന്ന പ്രോസസ്സ് വേഗത്തില് ഒരു നിമിഷം കാത്തിരിക്കും എന്തേലും നമ്മള് കമാന്റ് കൊടുക്കുവാണേ തന്നെ ഒരു നിമി ഷം കാത്തിരിക്കുന്നതന്നെ ഒരു നിമിഷം കൊണ്ട് പ്രിപ്പയർ ചെയ്യുവാ അതുപോലെ ഇന്റലിജൻസ് അതുപോലെ ആ ആ അതില് ഇൻഫർമേഷൻ ഗ്യാതറിങ് അത് ഭയങ്കര ഇതാ എന്താ നല്ലത് നല്ലതുവാ ചീത്തവശങ്ങളും ഉണ്ട് പരിമിതീന്ന് പറഞ്ഞ എന്നാ അത്? നമ്മള് തെറ്റായ വിവരം എന്തേലും കൊടുക്കുവാണേൽ തന്നെ കോൺഫിഡൻസോടു കൂടി അത് ശരിയാക്കിയാ പറയുന്നത്. അതൊരു ഡ്രോബാക്സാ.
തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഏതൊരു ഉപയോഗ ആണെങ്കിലും എന്ത് നമ്മൾ ഉപയോ ഗിച്ചാൽ അതിനൊരു ദോഷഫലവും കാണും അതിനൊരു നല്ല ഫലവും കാണും അപ്പൊ അതനുസരിച്ച് നമ്മൾ ഉപയോഗി ക്കുന്നത് അനുസരിച്ചിരിക്ക അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ
അതെ
നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു രിതീ വരും എങ്കിലും നമ്മുടെ തലമുറ എ ഐ അടിമപ്പെട്ടു എന്ന് തന്നെ പറയാം ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും
അതെ ഫോട്ടോ ഇല്ലാതെ ആര് ഫിൽട്ടർ ഇല്ലാതെ ഇപ്പം ഫോട്ടോ എടുക്കത്തില്ല ഫിൽറ്റർ വേണം അവർക്ക് മസ്റ്റ് അത് അങ്ങനെയുണ്ട് അങ്ങനെ ഒണ്ട് ഞ്ഞം ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ റിലേഷൻ അത് ഫിൽറ്റർ
തീർച്ചയായും ഇപ്പൊ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയ കാണുന്നത്
അതെ.
ഇപ്പോൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് എ ഐ അവരുടെ ഒരു എന്ത് പറയ സുഹൃത്ത് ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരി ക്കാണ് ഇപ്പൊ പല പല സ്ഥലങ്ങളിലും പെൺ എനിക്ക് തോന്നുന്നു കൂടുതലും പെൺകുട്ടികളാണ് എഐയിലൊരടി ക്റ്റ്‌ ആണുങ്ങളെയും കാ ട്ടി ആൺകുട്ടികളെക്കാട്ടി എന്ന് വെച്ചാ അവരുടെ ഫോട്ടോസ്, ഫോട്ടോസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പ ജമനിയോടാണെങ്കിലും ശരി മെറ്റെലോടാണെങ്ക ളും ശരി ആ ഒരു സാരി പിക് ഇട്ടുതാ അല്ലെങ്കിൽ ഓർണമെൻസി താ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നതാക്കി തരൂ
അതെ ഒരുക്കി കാ ഒരുങ്ങി കാണാനിഷ്ടമില്ല പെണ്ണുങ്ങൾക്കാവും ഒരുങ്ങി നടക്കാനും ഒരുങ്ങി കാണാനും ഇഷ്ടവില്ല അതുകൊണ്ട് അവരിതുപോലെ കമാൻഡ് കൊടുക്കുന്നു ജെമിനി അതുപോലെ ആക്കി കൊടുക്കുന്നു പക്ഷെ അതിന് ഡ്രോബാക്സ് ഉണ്ട്. നമ്മുടെ ഒരു ഹൈഡായിട്ടിരി ക്കുന്ന ഒരു മറുക് പോലുവാ പിന്നെ ജെമിനി അത് ഇത് കാണിക്കുന്നെ
പിന്നെ തീർച്ചയായും തീർച്ചയായും നമ്മളി ഇപ്പോ ഒരു പിക്കിന് എന്തോ എ ഐയോട് പറയുമ്പോ ചെലപ്പോ അത് വേറൊരു വ്യക്തിയുടെ ക്ക ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് വേറൊരു മുഖവായിരിക്കും ആ നമ്മൾ ആ ഒരു കൊടുക്കുന്ന ഫോട്ടോയ്ക്കകത്ത് വരുന്നത്.
യെസ്
ഇഷ്യൂസ് പല ഫാമിലികളിലും വരുന്നൊണ്ട് പിന്നെ എന്തുവാ ഈ ഇങ്ങനെ ഇല്ലാത്ത ഫോട്ടോ, ഫേക്ക് ഫോട്ടോസ്, ജെമിനി വഴിയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ധാരാളം കുടുംബങ്ങൾ തകരുന്നതായിട്ട് നമ്മള് കാണുന്നൊണ്ട് അങ്ങനെയൊക്കെയൊള്ള ഒരു മോശം ആ ഒരു കാര്യം ഏ ഐ മൂലം ഒണ്ടാവുന്നൊണ്ട്
ആ അതെ അതെ പിന്നെ ബിസിനസ്സിനൊക്കെ നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നൊണ്ട് ബിസിനസ്സ് മേഖലകളിലും ഒക്കെ ആ ആ. നല്ല രീതീ ഉപയോഗിക്കുവാണെയത് നല്ല കാര്യവല്ലേ പിന്നെ കമ്പ്യൂട്ടർ കോഡിങ് ഐ ടി പ്രൊഫഷൻസ് ഒക്കെ അവർ കമ്പ്യൂട്ട റ് കോഡിങ് ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എ ഐ യാ പരിഹരിച്ചു കൊടുക്കുന്നത്.
അ തീർച്ചയായും ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടു വരുന്നതാണ് കൂടുതലും ഈ കു ടുംബ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഈ ബിസിനസ്സ് കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ ഓൺലൈൻ ബിസിനസ് മേഖലകളിലാണ് കൂടുതലും ഈ എഐടെ ഒരു മികവ് മികവ് പ്രകടന കാണിക്കുന്നത് മാർക്കറ്റിങ്ങ് കസ്റ്റമറോനോട് എങ്ങനെ ബിഹേവ് ചെയ്യാം എങ്ങനെ പ്രോഫിറ്റ് ഒണ്ടാക്കാം എങ്ങനെ ലോസ് പ രിഹരിക്കാം, തീർച്ചയായും അങ്ങനൊക്കെയൊള്ള പല കാര്യങ്ങൾ എ ഐയിലൂടെ നമുക്ക് നല്ല രീതിയിൽ നടക്കുന്നൊണ്ട്.
ഫോൺ ഇപ്പൊ കാണാതെ പോയാൽ തന്നെ എന്ത്‌ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താ സിരി ആ അലക്സ ഒക്കെ ഒണ്ട് അതൊക്കെ ഇൻസ്റ്റാള് ചെയ്താ തന്നെ അത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും എളുപ്പം, കൈ തട്ടിയാല് ഇതടിക്കുന്നപോലെ അ ഫ സെറ്റ് ചെയ്തിടാം, എന്തൊക് ക്കെ ഫെസിലിറ്റീസാ
തീർച്ചയായും, ഇപ്പൊ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റും, ഇപ്പം മറ്റേ ഈ പോലീസുകാര് ര് അങ്ങനെയൊക്കെ ഒള്ള മുകളിലിരിക്കുന്ന പദവിയിലുള്ളവർക്ക് ഈ കുറ്റവാളികളെ കണ്ടെത്താനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേക്ക്, തീർച്ചയായും ഫേക്ക് ഇൻഫർമേഷൻ കിട്ടിയാലും അത് ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ എ ഐ നല്ല രീതി സഹായിക്കുന്നുണ്ടെന്ന് തന്ന ന്നെ പറയാം.
പിന്നെ പ പഠനത്തിനും, പഠനത്തിനും നല്ല സഹായിക്കുന്നുണ്ട് മാത്സ് ഇക്വേഷൻ ഒക്കെ നമ്മള് കൊടുക്കുവാണെങ്കിൽ അത് സ്കാൻ ചെയ്ത് കറക്റ്റ് അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരും. നമുക്ക് ടഫ് ആയിട്ടുള്ള ഇക്യോ ഇതാ പ്രോബ്ലംസ് ഒക്കെ
തീർച്ചയായും പഠനത്തിന് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡില അത്യാവശ്യം നല്ല രീതിയിൽ എഐ യൂസ് ചെയ്യുന്നുണ്ട്
യെസ് യെസ് ഞമ്മക്ക് തന്നെ എക്സ്റേയോ സ്കാനിങ്ങോ എന്തേലും കൊട് തന്നയി ഇതന്നെ ചെയ്താ അത് ഏഹ് ട്ട് ഇന് ഇത് അത് അതിനെ കുറിച്ച് പഠിച്ച് ഉടനെ അതിന് എക്സ്പ്ലനേഷൻ തരും
ഇത് ചെയ്താ നമ്മക്ക് ഒരു മെഡിസിൻ ഒരു മെഡിസിൻ നമുക്കറിയില്ലാ ആ മെഡിസിൻ എന്തിനാണന്ന്ന്ന് മ ലയാളത്തി ഫാഷ പലതരം പാക്ഷക്കളിതന്നെയാണ് തീർച്ചയായും പലതരം ഭാഷകള്ലാ ണ് നമ്മക്ക് ആ ഒരു നിർദ്ദേശം തരുന്നേ നമ്മക്ക് മലയാളത്തി വേണെങ്കി മലയാളത്തില് ഇംഗ്ലീഷ് റ്റ് വാണെങ്കി ഇംഗ്ലീഷ് ഏത് ലാഗ്വേജിൽ വേണങ്കിലും നമുക്ക് എ ഐ യോട് നമുക്ക് ചോദി ക്ക്യാ നമ്മക്ക് ഇപ്പറിയിവ് ഇല്ലാത്തെ ഏതെങ്കിലും ഒരു സംഭവത്തിന്റത് ആ ഒരു പേരടിച്ചു കൊടുത്താ നമക്ക് ഡീറ്റെയിൽസ് നൽകിയിരിക്ക്യും
അതെ ഭൂമിക്ക് മേളി നടക്കുന്നതും ആകാശത്തിന് മേളി ന ടക്കുന്നും ഭൂമിക്ക് താഴെ നടക്കുന്നതും മിഡിൽ നടക്കുന്നതും എല്ലാം എ ഐക്ക് അറിയാ
തീർച്ചയായും ഒരുപാട് നല്ല കാര്യങ്ങള് എ ഐയിലൂടെ കിട്ടുന്നുണ്ട് നമക്ക്
ഉം നന്നായിട്ട് നല്ല പോലെ യൂസെയ്താ നല്ല കാര്യ ന നല്ല രീതിയില് മുമ്പോട്ടോവും തെറ്റായിട്ടുള്ള വ ഴി യൂസെയ്യുന്നൊണ്ട് കൊറേ സിക്സ്റ്റി പെർസന്റേജ് പേരും തെറ്റായിട്ട് ഉപയോയിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങള്ല്
തീർച്ചയായും അത് മാത്രവല്ല ആഹ് സ്മാർട്ട് വാച്ച് ഇപ്പൊ എല്ലാം മോഡേൺ രീതിയിലോട്ട് വന്നിരിക്കയാണല്ലോ ഡിജിറ്റൽ തീർച്ചയായും മറ്റേ ഡിജിറ്റൽ യുഗം വന്നത് മൂലാണല്ലോ ഇത്
യസ് യസ് യസ്
അതേപോലെ ഇപ്പോ റോബോട്ട് അതേപോലെ അഹ് റോ റോബോട്ട് എ ഐ ഈ പറഞ്ഞ റോബോട്ടുകള് ഇപ്പൊ പലതരത്തിലൊണ്ടല്ലോ
മാൾസിലും എല്ലാം എ ഐ റോബോട്ടല്ലേ കൊണ്ട് ഏഹ് വെ ചായ വെ സെർവെയ്യുന്നു ഏഹ്
ഉം തീർച്ചയായും ഇപ്പൊ ജോലി ഫാരം കൊറയ്ക്കാനായിട്ട് ഒക്കാനായിട്ടൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എ ഐ കുറിച്ച് മോശം വശങ്ങളാണ് കൂടുതലും കണ്ട് നമ്മുടെ സമൂഹത്തിൽ ആ ഒരു വരുന്നത് തീർച്ചയായും ഏ ഐ മൊ ല ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്
ഉണ്ട്
പണ്ട് പണ്ടത്തെ തീർച്ചയായും പല വാർ ത്തകളിൽ കൂടെ ആണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് സത്യം പറഞ്ഞ ഒരു പേടിയാണ് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ എങ്ങനെ ഇതിലും മുമ്പോട്ടായിരിക്കും ഇനി അങ്ങോട്ട് പുതിയ കണ്ടുപിടുത്തങ്ങളന്റെ ക്നോളജികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പ ന